ആഹ്
ആ കേക്കുന്നുണ്ടോ
ഓ കേക്കുന്നുണ്ട്
ആ
ഇട പരുപാടി ആയ്‌ ഫ്രീ നിക്കയിരുന്നു അപ്പോത്തിനു ബാങ്കും കൊടുത്ത്
ആ ബാങ്ക് അതാ കേക്ക്‌ണ് ബാങ്ക് ഏ എന്താ ക്രാഫറ്റ് ന്റെ പരിപാടിയൊക്കെ ആണോ പ്രൊഫൈലിൽ കണ്ട ആഹ എങ്ങനെ ഇൻസ്റ്റയില് പേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാരയ്ക്കും അല്ലേ
ആഹ
ആ എങ്ങനെ വർക്ക് ഒക്കെ കിട്ടലുണ്ടോ ആ ആ ത് എന്താ എങ്ങന ഇങ്ങള് പഠിച്ചത് യൂ ടൂബ് നോക്കി അങ്ങനൊക്കെ തന്നെയോ
അല്ലല്ല അത്
സ്വന്തയി കോഴ്സ് അല്ലേ ആ ആ ഒക്കെ ഒക്കെ എത്ര മാസത്തി ത്തെ
ഒരു മാസം
ഏ വൺ മന്ത് എങ്ങനെ പഠിപ്പ് കഴിഞ്ഞ് അങ്ങനെ പിന്നെ എതിക്കുന്നുടതാ
അല്ലല്ല കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചുമ്മാ പോ
ആ വെറുതെ നിന്നപ്പോൾ ആ ആ ഒക്കെ ഒക്കെ ആ അ അങ്ങനെ ആ ഓൺലൈ ഓൺലൈൻ ആയിട്ട് ആയിരിക്കും അല്ലേ ക്ലാസ് സ് ഉണ്ടായിന്
ആഹ ഓൻ എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടാവും
ആഹ ഓക്കെ ഓക്കെ അങ്ങനെ ഞാന് ഇപ്പം എന്താ പീ ജി കഴിഞ്ഞിട്ട് ഞാൻ കർണാടകയിന് പീ ജി അപ്പൊ അത് കഴിഞ്ഞ ഇപ്പ ഇങ്ങനെ ജോബ് ക നോ അങ്ങനെ നിക്കാ
ഹലോ
ഇല്ലല്ല മാരേജ് കഴിഞ്ഞ ഇല്ല മാരേജ് ഒന്ന് എൻഗേജ്മെന്റ് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിന് ഇനിയിപ്പം വൺ ഇയർ കഴിഞ്ഞിട്ടായിരിക്കും മാരേജ് ഉണ്ടാവാം
ഓ മാര്യേജ് നിക്കാഹ് കഴിഞ്ഞിട്ടില്ലലേ
ആഹ് ഇല്ല ഇല്ല ഇനി നേരെ ഒരു ഒറ്റ മാരേജ് അങ്ങനെ നിക്കാഹ് കാര്യങ്ങളൊന്നും ഇല്ലാതെ മാരേജായിട്ട് അങ്ങനെ ആയിരിക്കുംണ്ടാവ മഴ കെണ്ടണാ വേണ്ട അവിടെ അ
ആ ഇപ്പംഇടെ എങ്ങനെ പെരുമഴ തുടങ്ങിക്കണ് മഴ ഇങ്ങനെ ചാറണുണ്ട്
ആഹ ഇവിടെ പിന്നെ മഴൊക്കെ ഇപ്പൊ കുറവായിന്ന്
അ മനസ്സിലാവുന്നില്ലേ
ആ സത്യ മറ്റ പച്ചതൊക്കെ സ്കൂളൊക്കെ തുറന്ന് കുട്ടികൾ പോകുമ്പോഴൊക്കെ ഫുള്ള് നന്യ അങ്ങനെയൊക്കെയനി പക്ഷേഇപ്രാവശ്യം ആ നല്ല കുറവാ ആ തെ മറ്റേത് ഓരോ വ്യൂ പോയിന്റ് കാണാനും ഇതിനൊ ക്കെ നല്ല രസേനി എല്ലോടുത്തും പോയാലൊക്കെ ഇപ്പൊ അങ്ങനത്തെരിത് കിട്ടണില്ലല്ലോ. ആഹ്
ന്നെ ഇവിട ഭയങ്കര കൊറ ഫോട്ടോകളൊക്കെ ഉണ്ടായിരുന്നു ഓരോരുത്തരെ റീലോക്കെ
ആ ആ ഏ ഇപ്പ ക ഞങ്ങള് കർണാടക പഠിക്കുണ ടൈമിലൊക്കെ അവിടെ അതേപോലെ ഭയങ്കര പച്ചപ്പുള്ള സ്ഥലൊക്കെ ഉണ്ടായിന്. അപ്പൊ അവിടെക്കെ നല്ല തണുപ്പ. തണു പ്പുകാലാണെങ്കി ഭയങ്കര തണുപ്പും ചൂടാണെങ്കി നല്ല ചൂട് എനി പക്ഷെ ഇവിടെത്തിപ്പോ ഇപ്രാവശ്യം മഴയും കാര്യങ്ങളും ഒക്കെ കുറവ്.
ആ പഠിപ്പ് കഴിഞ്ഞി ട്ടിലെ ഇല്ലേ.
ഞ ഫുള്ളായിട്ട് കഴിഞ്ഞ്. രണ്ട് മാസയിപ്പോ എത്തിട്ട് കഴിഞ്ഞിട്ട് ഇനി ഇപ്പ എന്തെലു ഒക്കെ ഇങ്ങനെ നോ എങ്ങനെ
ഹോസ്പിറ്റലില നിന്നെക്കുന്നെ
ആ അവിടെ ഹോസ്റ്റല് അതായത് നമ്മുക്ക് എന്താ നാട്ടില് പി ജി പഠിക്കണ അത്ര പൈസ ഉണ്ടാവൂല. ഇത് ഗവൺമെന്റിന്റെല്ലേ. അപ്പൊ നമുക്ക് എന്താ ഹോസ്റ്റലിന് മാത്രനമുക്കുണ്ടവുക. അത് ഫുഡ് ആൻഡ് അക്കോമഡേഷന് പത്ത് പന്ത്രണ്ട് ആ ഒരു റേഞ്ചില് പക്ഷെ അവിടുത്തെ ഫുഡൊക്കെ നമുക്ക് കഴിക്കാൻ കഴിയൂല ഒരു രസല്ലാത്ത ഫുഡ് ഉണ്ടാവല്ലോ മ പച്ചരി ചോറ് അങ്ങനെ രിക്കും പിന്നെ ഇനിപ്പോ കറി ആണെങ്കിലും മറ്റേ ഒരു സാമ്പാറാന്നൊക്കെ പറഞ്ഞ കൊറേ പച്ചക്ക റി ഇരുന്നിട്ടിട്ട് എന്തൊക്കോ വെള്ളൊക്കെ വാർന്ന് അങ്ങനത്തെ ഒരു കറിയാ. ഫുഡിന്റെ കാര്യത്തി ഇനി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മള് പിന്നെ പൈസ എടുത്തൊക്കെ വാങ്ങാം. അവിടെ ഹൈദരാബാദ് ദി ബിരിയാണി കിട്ടു. ഇനി നമുക്ക് അപ്പൊ അതൊക്കെ പൈസ എടുത്ത് അങ്ങനെ വാങ്ങല്. നാലും പൈസ ചെലവാക്കണന് ഒരു കണക്കുണ്ടാവുല്ലോ. ഫുഡ് ഭയങ്കര എടങ്ങാറായിനി. ഏതാലും കഴിഞ്ഞ്. നാട്ടിലെത്തി ങ്ങള് ഏതു വരെ പഠിച്ചീനെ
ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ റേഡിയോളജിക്ക് പഠിച്ചിരുന്നു. പിന്നെ അപ്പത്തെ റേഡിയോളജി അപത്തേക്ക് കല്യാണം എല്ലാം ആക ടു ഇയർ ആണ് അല്ല അതെ അതില് ആകെ വൺ ഇയർ പോയുള്ളു
ആ അപ്പൊ ഇനിയിപ്പോ പോവാൻ പറ്റൂല്ലേ
അ കുട്ടി ആയിട്ടേ
ആ ഇനി അങ്ങനെ പോണ ബുദ്ധിമു ട്ട് ആ ക്രാഫ്റ്റിന്റെ ഇതൊക്കെ അങ്ങനെ നോക്കിയാൽ മതിയല്ലോ നല്ലോണ്ണം അപ്പൊ അതിനൊക്കെ തന്നെ നല്ല ഇതുണ്ടല്ലോ സ് കോപ്പ് ഉണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിലൊ ക്കൊന്ന് റീച്ച് ആയി കിട്ടിയാല് നിങ്ങളടെ പേജ് കാര്യങ്ങളൊക്കെ ഇതാക്കി കിട്ടിയാല് അങ്ങനെ ഓ ഡ്റും കാര്യങ്ങളൊക്കെ
എങ്ങനെ
നല്ല ഒരു ഗ്രാഫ്റ്റ് വർക്ക്
ആ കേക്കണ റേഞ്ച് കൊറവാന്നണ്ടല്ലേ അവിട
റേഞ്ച് കുറവുണ്ട് കേൾക്കാൻ ബുദ്ധിമു ട്ടുണ്ടോ
ആ ഒരു ഇത് ഉള്ള പോലെ പരപ്പര അങ്ങനെ കേൾക്കുന്ന പോലെ
ഓ ഇവിടെ വൈഫൈ ഉണ്ട് ഇപ്രാവശ്യ ഭയങ്കര സ്ലോ ആയിട്ടാണ്
ആ സ്ലോ ആയി ആ ചിലത് ക്ലൈമറ്റ് നന്ന ഇപ്പൊ മഴ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പോ വൈഫൈ കാര്യങ്ങളൊക്കെ ഇത് സ്പീഡ് പറഞ്ഞിട്ടായിരിക്കും കിട്ടാ അതിന്റെ എന്തെലുമൊക്കെ ഇഷ്യൂ ആയിരിക്കും ആ എന്നിട്ട് മോള് എവിടെ മോളാ മോനോ എങ്ങനെ
വിളിച്ച
മനസിലായില്ല
ഞനല്ലേ അങ്ങോട്ട് വിളിച്ചാ ഇങ്ങളാണോ ഇങ്ങോട്ട് വിളിച്ചാ
മൂത്തതോ
ഞാനന്നെ ങ്ങക്ക് അങ്ങോട്ട് വിളിച്ചിട്ട അല്ലേ
മൻസിലാവില്ലല്ലോ
ഞാനല്ലേ ഇപ്പൊ ഇങ്ങൾക്ക് അങ്ങട്ട് കോൾ ചെയ്
ആ അ ആ ഇയ്യാ ണ് ഇന്ക്ക് കോൾ ചെയ്തത്
ആ ഇനിക്ക് ഓർമല്ല ആ അതാണ്
ചോയിച്ച് ഞാന് ഗ്രൂപ്പിലിട്ടീനല്ലോ ഫ്രീ ആണോ അല്ലേ എന്നുള്ളത് അപ്പൊ ഞാന് ന്ന് പറഞ്ഞപ്പോ അതിന്ന് മെസേജ്ട്ത് താട്ട ങ്ങൾ അയച്ചതയിരിക്കും
ഒ ഒരോർമ്മല്ല ഇത ആർക്കാണ്
ആർക്കാ വിളിച്ചത് ആ അങ്ങനെ ആ ട്രിപ്പൊക്കെ പോവലുണ്ടോ യാത്രൊക്കെ ടൂറൊക്കെയിട്ട് ഉം എവിട്ക്കാ ലാസ്റ്റ് പോയിനെ
ആ എ ട്രിപ്പായിട്ട മന്നാർത്ത പോയി നി അല്ല ഞമ്മള് മൂന്നാർക്ക്
ആ ആ അങ്ങനെ ങ്ങനെ ഉം
ബാക്കി ഞമ്മള്ങ്ങനെ ഇങ്ങനെ പോയിവരും ചെയ്യും ഇതി നമ്മളെ ചൊരം വയനാടൊക്കെ
ആ വയനാട്കാര് എവിടെ ഏ മഴത്തൊക്കെ പോയാ ഞാനും പ്പന്നാരെ പോയിനിം ഒരു ഒ മ മുന്നറ്റെ വയനാട് മറ്റേ പൂക്കോട്ട് തടാകോ പൂക്കോട്ടലിക്ക് അതില്യേ ആ ആഭാഗത്തായിറ്റ് ആ അവിടെ പോയിനിം അന്ന് അത്യാവശ്യം മഴ കിട്ടീന് നല്ല കോട കാര്യങ്ങളൊക്കെണ്ടായിട്ട് അന്ന് രസണ്ടായിനൊവിടെ കാണാനുതിനൊക്കെ
അ നിഞ പററല്ല
ആ സത്യം മ മറ്റേ ഇവിടെക്കെണ്ട ഒരു സ്പോട്ട് മറ്റേ കക്കാടം പോയില്ല അതൊക്കെ അറിയുവോ
ആഹ കക്കാട് പോയില്ല അതെ ആയിരുന്നു കഴിഞ്ഞ പ്രവേശം
ആഹ അവിടൊക്കെ എന്ത് രസ ഉ അവിടെ പോയി നല്ല രസം കരിയത്തും പാറ കോഴിക്കോട് ഇല്ലേ
അതെ ആഹ കഴുത്തു പറ തോണിക്കടവ്
ആ തോണിക്കടവ് അവിടെക്കെയാണ് ഈ സീസണില് അങ്ങനെ പോകേണ്ട പക്ഷെ അവിടെ തോണിക്കടവ് ഇടക്കിടക്ക് അടച്ചിട എന്ന് തോന്നുന്നുണ്ട് മറ്റേ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോ അവിടെ ഒക്കെ അടച്ചിടും ഉം കക്കാടൻ പോഴി ൽ ഇപ്രാവശ്യം പോയില്ല ഇപ്രാവശ്യം ഒന്ന് പോയി നോക്കണം നല്ല രസം ഉണ്ട് അവിടെ നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉം നല്ല രസം പിന്നെ ഞാനിപ്പോ വർക്ക് ചെയ്യണില്ല ഞാനിപ്പോ പി ജി കഴിഞ്ഞു വന്നിട്ട് രണ്ടു മാസം ആയത് അപ്പൊ ഇനി ഇപ്പ അങ്ങനെ ജോബ് കാര്യങ്ങള് നോക്കണം ആ അതെ നോക്കണ ഞങ്ങക്ക് ട്രാവൽ ഏജൻസി ഞാൻ എം ബി എം ബി ഐൻ ട്രാവൽ ആൻഡ് ടൂറിസത്തിലേനെ അപ്പോ ഇനി ട്രാവൽ ഏജൻസിയോ ടൂർ ഗൈഡ് ഒക്കെ ആയിട്ട് അങ്ങനെ നോക്കണം നോക്കിക്കൊണ്ട് ഉണ്ട് നമുക്ക് പാകത്തിന് ആണല്ലോ എല്ലാതും വെച്ച് നോക്കുമ്പോ സ്ഥലം ഏ പോവാനുള്ള ദൂരവും സാലറിയും ഒക്കെ കൂടി വെച്ച് നോക്കുമ്പോ നമുക്ക് പറ്റിയത് അതില് കയറണം
ആഹ
ഏ മോള് വലുതായിട്ട് ജോബിനൊക്കെ പോവാൻ താല്പര്യമുണ്ടോ
പോ സ്ല്പയ അഷെ കോമ്പിറ്റീഫ് ആയി് ശരിയല്ല
ആഹ
ആ നല്ല ആഗ്രഹക്കുണ്ട്
ആ മോളിപ്പം അംഗനവാടി എന്തിനേലും പോണിണ്ടോ
രണ്ട് വയസ്സ് ആവുന്നേള്ളു
ഏയ് ചെറിയതാല്ലേ
ആഹ ചെറിയ മോളാ രണ്ട് വയസ്സ് ആയിട്ടില്ല
ആ ചെറുതാ ചെറുതാണേല്ല അപ്പ ഏതായാലും ജോലിക്ക് പോകാനും തിന്നൊന്നും കയ്യൂല
അത ക്ക് നല്ല ആഗ്രഹം
ആഹ ആഹ് ക്രാഫ്റ്റിന്റെ ഒക്കെ ക്രാഫ്റ്റിന്റെ ഒക്കെ ആവുമ്പോ വീട്ടന്ന് തന്നെ അങ്ങനെ നോക്കി ചെയ്താ മതിയല്ലോ
ഉം പക്ഷേ അയാൾക്കെല്ലാ കഴിഞ്ഞ അതല്ല ഫുള്ള്
ആ അതെ ഇപ്പൊ എത്രയാൾക്കാ മറ്റേ ഹാമ്പർ ആയിട്ടും പിന്നെ ഒക്കെ കണ്ടമാനം ആൾക്കാരുമിണ്ട് നമ്മള് കൊറച്ചൊന്ന് വെറൈറ്റി ആയി ചെയ്താലൊക്കെ മതി ആ ഇൻസ്റ്റയിൽ ഇങ്ങനെ വീഡിയോ ഇട്ട് ഇതാക്കിക്കോ അപ്പൊ ഏതേലും വീഡിയോക്കെ ക ത്തിയാലും ആൾക്കാര് വരുവല്ലോ
ആ വീഡിയോസ് ഒക്കെ ഇടല്ണ്ടൊ ആ വീഡിയോസ് ഫോട്ടോ പോസ്റ്റൊക്കെ ഇണ്ട്
ആ ആ അപ്പൊ എ ആൾക്കാരൊക്കെ അങ്ങനെ വന്നോളും ആ ഒരു കൺസസ്റ്റൻസിലങ്ങനെ ചെയ്തു പോയാ മതി എ ആ ഉം ന്നാ ശരിയെന്നാ ഉം.
ആണൊ ശരി
ആ